ഹലോ
ഹലോ
ഹലോ എന്താ ചെയ്യണേ
ആ കേൾക്കാമോ
ആഹ് കേക്കണ്ട്
ഒച്ച ഇത്തിരി കൊറവ് പോലെ തോന്നുന്നുണ്ട്
ഹലോ ഇപ്പൊ കേക്കണ്ടോ
ആ ഇപ്പ ശെരിയായി
ഞാനെ ഫോണെ അകത്തിട്ട് ആ ഓടെ അയച്ചു
ഉഹ
കഴിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു
അതെ ഉ ഓക്കെ ഇപ്പൊ എന്താ ഉറങ്ങാറുണ്ടോ ഉച്ചക്ക്
അങ്ങനെ ഉറങ്ങാറില്ല ഇവരുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ച നേരം ഒന്ന് കിടക്കും അപ്പൊ കുറച്ച് സമാധാനം കിട്ടാലോ
മക്കൾ ഉറങ്ങുമ്പോ അല്ലെ
അതെ അപ്പൊ ഒരു സമാധാനം ഉണ്ടാവും കുറച്ച നേരത്തേക്ക് ഭയങ്കര സൈലൻസ് ആയിക്ക
അതെ അതെ ഉ ഇപ്പത്തെ അവിടത്തെ ആള് ഇവിടത്തെ ആള് ഉറങ്ങാ
ഉറങ്ങോ
അതാ ഉറങ്ങണം ഉറങ്ങാറൊന്നുംല്ലേ അങ്ങനെ ഉറങ്ങന്ന പിന്നെ ഉറങ്ങിയാത്ത തന്നെ എന്താ പറയാ ഒരു പൂച്ചറോക്കവ
കുറച്ചു നേരാം
കൊറച്ചു നേരം അപ്പൊ ഇന്നിപ്പോ കുറേ നേരമായി ഉറങ്ങിയിട്ട് അപ്പൊ ഇപ്പൊ അവന ഉറക്കം വന്നിട്ട് ഒന്ന് ഉറങ്ങിണ്ട്
രാത്രി ഡ്യൂട്ടി ഉണ്ടല്ലേ രാ അത്ര അതെ ഉച്ചക്ക് ഉറങ്ങി വൈകീട്ട് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി നമ്മള് കണ്ണും തുറന്നിരിക്കേണ്ടി വരും
അതെ അതെ രാത്രി ഇഞ്ഞിപ്പോ ഉച്ചക്ക് നന്നായിട്ട് പെട്ടന്ന് ഉറങ്ങിയിണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ വഴുകും ഉറങ്ങി കിട്ടിയാ പിന്ന രക്ഷപ്പെട്ടിട്ടാ അവ കിട്ടിങ് ഉറങ്ങണ്ട് ഇപ്പോൊ ഇനി കൊറച്ചുകൂടി ഞൊക്കെ നക്കും അപ്പൊ ആ കുഞ്ഞു പ്രായ കാരണം ഉറങ്ങുന്നുണ്ട് ഉറങ്ങുവല്ലേ
ഉം ഞാൻ പിടിച്ച കിടത്തും
ഉ ഉ ഉ ഉ
ഇല്ല പിന്നെ തല്ലു പിടിച്ചോണ്ടിരിക്കും ആദ്യം അവനന്നെയന്ന് ഓ രാ ഇതുപോലെ തന്നെയാ വൈകീട്ട് രാവിലെ കൊറച്ചു നേരം ഉറങ്ങും പിന്നെ ആ ഉറങ്ങിക്കഴിഞ്ഞഞ് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കളിക്കും പക്ഷെ എന്റെ മോന് രാ രാത്രി ഉറക്കമേ ഉണ്ടായില്ല പണ്ട് ഇപ്പഴും കുറവാണ് രാത്രി എന്താ പറ പറയാ മൂന്ന് മണിക്ക് നാല് മണിക്ക് വെളുപ്പിനൊക്കെ ആ സമയത്തൊക്കെ എഴുന്നേറ്റിരിക്കും മോൻ ഉറങ്ങേയില്ല കളിച്ചോണ്ടിരിക്കും മോള് പക്ഷേ കൊഴപ്പില്ലാട്ടാ മോള് അത്യാവശ്യം നന്നായിട്ട് ഇപ്പ രാവിലെയ ഉച്ചക്കെ ആ സമയത്തൊക്കെ നന്നായിട്ട് ഉറങ്ങിയാലും മോള് രാത്രി പിന്നെ ഇവിടെ തോറങ്ങും അവളെ കൊണ്ട് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല
മോനാണ് വികൃതിയിലെ
എന്റെ പൊന്നു ഇപ്പഴും ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മോന് ന്തോരോ നേരം കഴിയണം പട്ടകപ്പാടി രണ്ട് ആട്ടക്കാട്ടി പയ്യ കിടന്നുറങ്ങോളൂ
ഉം ഉം
മോള് കിടക്കല് കിടക്കാ ഒന്ന് പയ്യെ ഒന്ന് ആട്ടിക്കൊടുത്ത അപ്പൊ ഉറങ്ങിക്കോളു പക്ഷെ മൂന്നും ഒരു രക്ഷയില്ല ചെറുതിലും നല്ലോണം ഞങ്ങ ഇട്ട് വലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇരുന്ന് കണ്ണും മുഴിച്ചിരുന്നുള്ളു എത്ര നേരം വേണമേലും കണ്ണും തുറന്നിരുന്നുള്ളു
ഉം ഉം
അവിടെ അങ്ക വച്ചല്ലേ ഒട്ടും മോശം ഉണ്ടാവലോ വെലുതായി കഴിയുമ്പോ ഓ ഓടി അടക്കാം
ഇപ്പ തന്നെ മോശല്ല പറയുമ്പോ ഞ്ച് വയസായിട്ടുള്ളൂ അ റ്റും അവൻ ഏ കൊമ്പത്തൊക്കെ കേയറി തുടങ്ങി
ആ ജനന്റെ മുകളില്
അപ്പതാ കസേരയിലേക്ക് അവന എത്തണില്ല എന്നിട്ട അവൻ എത്തിച്ചിട്ട് കേറാൻ വേണ്ടിട്ട് നോക്കുക ഉം
മാതി ഇനിയിപ്പ ഓടിടക്ക പിടിച്ച് കിടന്നല്ലേപ്പാ
പി പിടിച്ചിട്ടല്ലേ ഇപ്പൊ നടക്കണ്ട് നല്ല പോലെ നടക്കുന്നുണ്ട്
ആ അ പിന്നെ ഓടിക്കോളൂ
ഉം
ഞങ്ങക്ക് മിക്കവാറും ഒരാള് ഒന്ന് തള്ളി പൊക്കത്തേക്ക് കേറ്റി കൊടുത്ത കഴിഞ്ഞ അടുത്ത ആളും കൂടെ ജനില്ല ത് തൂങ്ങി കിടക്കും
ആഹ് മറ്റേ പെൺകുട്ടിയും പിടിച്ചു കേയറുണ്ടോ പെൺകുട്ടിയും പിടിച്ചു കേയറുണ്ടോ
എന്റെ മഞ്ഞു അവളാണോ പൊട്ട് മോശ ഇല്ലാത്തത്പ്പ അവളിപ്പ ഞങ്ങക്ക് അടുക്കളയില് അതായത് രണ്ട് എന്താ പറയാ ഭിത്തി ഉണ്ടല്ലോ അപ്പൊ അവിടെ വാതില് ഇല്ല വാതില് ഉണ്ടെങ്കിലും അവള് സൈഡിൽ ഇങ്ങനെ ഭിത്തിയില് രണ്ട് കൈയും കാലും ഒക്കെ വെച്ചിട്ട് ടോ അതിന്റെ ആ ഭിത്തി ടെ മുകള് വരും പിടിച്ച് പിടിച്ച് ഇറങ്ങും ആ ഒട്ടും മോശല്ല മൂന്ന് പക്ഷെ അത്രയും കേയറാൻ പറ്റില്ല മൂന്ന് അത്യാവശ്യം അങ്ങനെയൊക്കെ കയറും എപ്പൊ നോക്കിയാലും തലകുത്തി നിക്കുള്ളൂ
അതെ അയി അവനക്കാ മിടുക്കിയ
അതെ അതെ ഭയങ്കര എന്താ പറയാ ഫ്ലെക്സിബിൾ ആണ് ആളുടെ ശരീരം അപ്പൊ എങ്ങനെ വന്നാലും ഏ ഇങ്ങനെ യൊ ആദ്യമൊക്കെ ഇപ്പ സ്കൂളിൽ പോയി യോഗയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പ ആ ഓരോ എന്താ പറയാ ആ ഇരിക്കണ സ്റ്റേ എന്താ പറയാ പോസ്റ്ററൊക്കെ നന്നായിട്ട് ഇങ്ങനെ നോക്കിട്ട് വീട്ടിൽ വന്നിന്ന് ചെയ്യും അതുപോലെ തന്നെ എപ്പ നോക്കിയാലും ആ തലക്കത്തിക്കുള്ളൂ പരമാവധി
ആളേനെ വല കരാട്ടക്ക് അങ്ങനത്തേനൊക്കെ ചേർത്തിട്ട പുട്ടായി
ഉം അതൊക്കെ സ്കൂളിലുണ്ട്പ്പം
യോഗണ്ട് കരാട്ടണ്ട് പക്ഷെ എന്താ പ്രശ്നംന്ന്റിയോ അതൊക്കെ ഞാൻ വിചാരിച്ച് രണ്ടുപേ പേരെ ചേർക്കാം കരാട്ടെ കാരണം ഇപ്പോഴത്തെ സമയത്ത് കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണല്ലോ ഇപ്പൊ പഠിച്ചു തുടങ്ങിയ പിന്നെ നല്ല അടിയായി രണ്ട് പേരും അങ്ങോടും ഇങ്ങോടും
ഉം ഉം
ബാക്കി എനിക്കും
ഓ ഓ ഒറങ്ങ് ഒറങ്
ഉം ശരി എന്നാ
എന്നാ പിന്നെ വിളിക്കാം
ആഹ് ഇല്ല ഇല്ല ഇല്ല കൊഴപ്പില്ല പൊറത്തേക്ക്‌റങ്ങിയാ ഓക്കെയാവും അവനെ ഒറങ്ങി എണീറ്റാ പെട്ടെന്ന് ആ ഒരു ഉം ഉം
എടുത്തോണ്ട് നടക്കണോ
ആഹ് എടുത്തോണ്ട് നടക്കച്ചാ ഒരു കൊഴപ്പോം ഇല്ല
അതെല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാ എടുത്തോണ്ട് കാഴ്ചയും കണ്ട് നടന്ന് കഴിഞ്ഞാ നല്ല രസാണല്ലോ
ഉം
പക്ഷെ പരമാവധി ഞാൻ നല്ല ഇഷ്ടവാ
പിന്നെ യാത്ര പോവാ വെച്ചാല് നല്ല ഇഷ്ടാ എവിടക്കെങ്കിലൊക്കെയെ
ആഹ് അത്പ്പൊ നല്ല രീതിൽ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ പുറത്തെറങ്ങാലോ
അതൊക്കെ നല്ല ഇഷ്ടാ പിന്നെ പിന്നെന്താ എവിടക്കേലും ഒക്കെ പോയിട്ട് പോവാറുണ്ടോ
പലപ്പോഴും കാര്യമായിട്ടൊന്നും ഇല്ല
ആ ആഹ്
എവിടേലും പോകും കൂടുതലും ഏഹ് എന്താ പറയാ എന്റെ ചേട്ടൻ കൂടുതലും അമ്പലവിശ്വാസിയാ അപ്പ് അതുകൊണ്ട് മിക്കവാറും അമ്പലങ്ങളിലായിരിക്കും പോവാ അടുത്ത് തന്നെ ഓരോ ആഹ് അടുത്തന്നെ ഒരുപാട് അമ്പലങ്ങൾണ്ട് അമ്പലങ്ങളില് പോവും പിന്നെ തൊട്ടടുത്താണ് മറ്റേ എയർപോർട്ട് അപ്പ ആ ഒരു ഇരുപത് മിനിറ്റ് കഷ്ട്ടിയേ ഉള്ളു ദൂരം അപ്പൊ എടക്ക് അവിടെയൊക്കെ പോയിരുന്ന് ഫ്ലൈറ്റ് കാണാ അടുത്ത്
പൂവ് കാണാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഇണ്ടാവല്ലോ
ഉം കൊഴപ്പില്ല അത്യാവശ്യം പിന്നെ ഇടക്ക് ഞങ്ങള് ശൃംഗേരി മറ്റേ ആദിശങ്കരൻ്റെ
ആഹ് ആ ആദ്യ യോഗി ആദ്യ ആദ്യ യോഗി ഗില്ലേ അതെവിടെയാ
അത് കാലടി ശൃങ്കേരീന്ന് പറയും
ഉം
അദ്ദേഹം ജനിച്ചു വളർന്ന നാട് അപ്പാ അദ്ദേഹത്തിന്റെ ആഹ് എന്താ പറയാ ചെരുപ്പക്കെ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടാ പിന്നെ അവിടെയൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാ നല്ല രസാ ഭയങ്കര എന്താ പറയാ നിശബ്ദതയാണ് ഏഹ് കൂടുതല് അവര് യോഗികള്ണ്ട് അതായത് സന്യാസിമാരുണ്ട് അവിടെ ഒരുപാട് പേര് അപ്പൊ മിക്ക സമയത്തും അവിടെ ഒരു ആഹ് ആ ഒരു പൂജെടെ ഒരു ഏഹ് അന്തരീക്ഷം ആണ് നല്ല രസാ അവിടെ ഇരിക്കാൻ കേട്ടോണ്ടിരിക്കാൻ
വൈകുന്നേരങ്ങളിലാണോ പോവാറ്
രങ്ങളിലാണ് കൂടുതലും പോവാ അതാപ്പൊ ന്നൂടെ കൊറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഇഷ്ടംപോലെ സ്ഥലംണ്ട്
ആ ആഹ്
അപ്പ അവിടെക്കെ പോയിരുന്ന് സം തെരക്കൊന്നുല്ല ഇല്ല തെരക്കൊന്നൂല്ല പലപ്പോഴി എഹ് സ് സീസണിലെ ആൾക്കാര് ഇങ്ങനെ ടൂറിസ്റ്റ് ബസിലൊക്കെ അവര് കൊറെ പേര് വന്നത് മാത്രം ഒള്ളൂ അല്ലാത്ത വശം തെരക്കേ ഇല്ല
അതെ
രിക്കാൻ നല്ല രസാ
അത് ശെരി അത് കൊഴപ്പല്ലല്ലോ
പക്ഷേ പോയിരിക്കുന്നതാ നല്ലത് കുട്ടികളെ കൊണ്ട് പോയിട്ട് കാര്യല്ല അടങ്ങിയിരിക്കൂല അവിടെ നമ്മള് കൊറച്ച് നേരം ഇര്ന്ന് പ്രാർത്ഥിക്കാൻ പോവുവല്ലോ അവിടെ ഇരുന്ന് കഴിയുമ്പക്കും ഇവര് പറയും വാപോവാ എന്ന് പറയുമ്പ നമ്മടെ മൂടങ്ങ് പോവും നമ്മള് നമ്മള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഒരുപാട് പേര് അവിടെ വന്നിരുന്ന് ഈ ധ്യാനത്തിന് യോഗ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടതുണ്ട് അവിടെ
ഓ ഓ നമ്മള് സിനിമകളിലൊക്കെ സിനിമകളിലൊക്കെയാണ് അങ്ങനെ കണ്ടിട്ട്
നല്ല രസാ അവിടെയൊക്കെ
ഉം ഉം ഉം
അത്യാവിശം നമുക്ക് ആ സൈഡില് ആ ഉണ്ട്ണ്ട് പൊഴയൊണ്ട്
ഉം
കൂടുതലും ഏ പിന്നെ സ്തൂപോന്ന് പറയും അതും ഉണ്ടോ അവിടെ അടുത്തായിട്ട് അത് സ്റ്റെയറില്ല അല്ലാതെ നമ് നമ്മള് നടന്ന് നടന്ന് എത്ര നിലയൊണ്ടെന്ന് ഞാൻ ഇപ്പ ഓർക്ക്ണില്ലട്ടോ കുറച്ച്ണ്ട് അത്ര കേറി മോളിലേക്ക് വരെ പോകാം ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അവ്ടെ അതാ അധികം ഒന്നും കാണാത്തത് ഗൂഗിളിലൊക്കെ നമ്ക്ക് ഫോട്ടോ ഒന്നും എടുക്കാനുള്ള അനുവാദം ഇല്ല പഷേ നല്ല രസ ട്ടോ അവിടം ആ ഗൂഗിളിലൊക്കെ ണ്ടാവും അത്യാവിശം ഹലോ
ഹലോ പറഞൊ കേക്ക്ണ്ട്
ആഹ് എടക്ക് ഒച്ച പോയി ഞാൻ വിചാരിച്ച് ഇനി പോയോന്ന് ഞാൻ കരുതിയെ ഇനി പോയോന്ന്
ഏയ് ഇല്ലല്ല ഏയ് ഇല്ലല്ല ആണ് ആള് നീ പറയണത് കേട്ടൊണ്ടിരിക്ക്യാണ്
ആണോ
ഉം
എടക്കൊക്കെ ഇങ്ങട് വാ നല്ല രെസാ
അവടെ മ് ആഹ് നോക്കട്ടെ പറ്റിച്ചാ വരണ്ടേ എൻ്റെ നമ്പരൊണ്ടല്ലാ
ഉം ഓക്കെ പിന്ന ഉം ആ ശരി എന്നാ വിളിക്കാം